ഹലോ
കേൾക്കല്ലേ
ആഹ കേക്കുന്നുണ്ട് എന്തൊക്കെയണ്ട്ീഷേഷക്ക
സുഖാണ് എന്താ അവിടത്തേക്ക് വിശേഷം
നല്ല വിശേഷം ആഹ മഴുണ്ട് രാവിലെ മുതൽ മഴയാണ്
ടി കഴിഞ്ഞു മക്കളൊക്കെ സ്കൂള പോയി ഒല് പോയന് ശേഷം ഞാനും കുടിച്ചു ഉ ഉം മക്കള് പോയി രണ്ടാള് പോയി മൂത്താൾക്ക് പനിയാണ് അപ്പൊ അവൻ പോയിട്ടില്ല പനി മാറിപ്പോൊ പനി മാറിയ ഒരു ചെറിയ കഷിണ ണ്ട്
ആആആ, ആ ഹോസ്പിറ്റലില് പോയില്ലേ?
ആ പോയി. ഹോസ്പിറ്റലില് പോയി ഉം മക്കളില്ലേ?
ആ മക്കള് സ്കൂളി പോയി ഒരാൾ ഇവിടെണ്ട് ഒരാൾ ഡിഗ്രിക്ക് ചേരണം ഞ്ഞി.
ആ അത്ശരി ആ എത്ര എത്ര മ ക്കളാ
മൂന്നേര്.
മൂത്താളാണോ ഡിഗ്രിക്ക്.
ആ ആന്ന്.
ഉം ഉം അപ്പൊ ചേർന്നിട്ടില്ലേ? സ്കൂ കോളേജില് കൊടു
ചേ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ടില്ല അലോട്ട്മെന്റ് ഒന്നും ആയിട്ടില്ല.
ആ അത് ശരി പിന്നെ. അപ്പോ അവളെന്തേ കൊയ്സ്ന്കെ എന്താ ഇട്ത്തിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ? മാർക്ക്
മോനാണ കൊമേഴസ് കമേഴിസാറ് ആ ആ മോനാണ് മോനാണ് കൊഴപ്പോല.
ഉം അല്ല എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ആവണം എന്നൊക്കെ ആഗ്രഹണ്ടോ എന്താ? ഓനാഗ്ര
അവൻക്ക് ഡിഗ്രിക്ക് പോകാനാണ് കൂടുതൽ ആഗ്രഹം.
ആ അല്ലാതെ ഒരു കോഴ്സ് എടുത്തിട്ട്ന്ന അങ്ങനെല്ലല്ലേ? അല്ല ഡിഗ്രിട്
അതന്നെ
ഡിഗ്രി എടുത്തിട്ട് എന്തെങ്കിലൊക്കെ ഒരു ജോലി. എന്തെങ്കിലും ഇന്നരു ജോലി വേണംന്നുണ്ടാവലോ ഉം
ആൾക്ക് കളിയിലോടാണ് കൂടുതല് താല്പര്യം ഫുട്ബോള്ടെ ആളാണ്. ഉം ഉം ഫുട്ബോൾ. ആ ഫുട്ബോള് ഭയങ്കര ഇഷ്ട വ്ടന്തായിര്ന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ?
ഞാന് ഇന്ന് പൂരി ഭൂരി ഇണ്ടാക്കി. ഭൂരി മസാല കറി ണ്ടാക്കി.
ആ ഉം ഉം രാവിലെ പണികളൊക്കെ കഴിഞ്ഞാ?
ആ പണികള് ഉം രാവിലത്തെ പണികള് കഴിഞ്ഞു ഇഞ്ഞി മക്കള് പോയിട്ടുള്ള ഇട്ക്ക ഇഞ്ഞി അങ്ങനെ ഒന്ന്ന്ന് തുടങ്ങണം ചെറിയ മോള്ണ്ട് അപ്പൊ ഓള് എ പോയിട്ടേ പിന്നുള്ള പണികളൊക്കെ എടുക്കള്ളു.
മോള് അങ്കംമ്പാടി പോണ്ടോ?
യു കെ ജി ആണ് അപ്പൊ ഓളൊക്കെ ഇപ്പളും അല്ലാതും ഒരുക്കി കൊടുക്കണ്ടേ? ചെറിയ കുട്ടിയല്ലേ?
ആ പോയില്ലേ?
അ പോയി. അപ്പൊ ഓളം തിന്നാണെങ്കിലും ഭയങ്കര താമസമാണ് എല്ലാം ചെയ്തു കൊടുക്ക
ണ്ട് ഇവിടെണ്ട് ഒരു യു കെ ജി.
ആ
അതാണ്പാട് ആ അയിന്റെ പുറകെ നടക്കോണല്ലോ അമ്മള്.
ആ പിന്നെ പൊതുവേ സ്കൂൾക്ക് പോകുമ്പോ തിന്നാ മടിയാണ്. അതിനാണടി ഉം
കുറമുണ്ട കൊടുത്ത് തീറ്റി വിടണേന്നറിയോ
ഇന്ന് നിങ്ങളെ ഫുഡൊക്കെ ആയോ അവിടെ ഫുഡ്ക്കെ ആയോ
ആ ഫുഡൊക്കായി
എന്തെങ്കിലും സ്പെഷ്യൽണ്ടോ?
സ്പെഷ്യല് ഇല്ല. ഇന്നലെ ചിക്കൻ വാങ്ങിച്ചേർന്ന് ചില്ലി ചിക്കൻ ണ്ടാക്കി. ഉം
മക്കൾക്ക് ഏത് ഫുഡാ ഏറ്റവും ഇഷ്ടം..
മക്കൾക്ക് നെയ്ച്ചോറ് ബിരിയാണി മന്തി അങ്ങനെയുള്ളതൊക്കെ മതി..
ഉം അതെ അപ്പം.. ഇ പത്തെ മക്കക് മതി ചോറൊന്നും സദാ ചോറൊന്നും വേണ്ട...
ചോറ് തിന്നൂല ഉച്ചിരി തിന്നും.. നെയ്ചോറും ബിരിയാണിയൊക്കെ എന്നും...
ഈ ബിരിയാണിയില നെയ്ച്ചോറിലും മന്തിയിലും ഏറ്റവും സ്പെഷ്യലായിട്ട് ഇഷ്ടണ്ടാവുംല്ലോ... അതിലെ തെങ്കിലും ഒന്ന്..
ആഹ മന്തി..
ആഹ എല്ലാരും മന്തിന്റെ ആൾക്കാരാ...
മന്തിയോ നെയ്ചോറോ വേറെ ഐറ്റംസ് ഒന്നും വേണ്ട
ആ ശരി എന്റെ മക്കൾക്ക് അങ്ങനെയൊന്നുംല്ലട്ടോ..
ആ..
ഇന്റെ മക്കൾക്ക് അങ്ങനെയൊന്നുംല്ല.. അവര് ബിരിയാണി ആയാലും മന്തി ആയാലും ഒ.. ഒക്കെ തിന്നും പക്ഷെ മന്തിയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നുല്ല..
ആഹ കഴ്ച്ചോളും ബിരിയാണിനെയ്ച്ചോ ർ.. കഴിച്ചോളും എന്നാലും മന്തിതിനോടാണ് കൂടുത താൽപ..
ആഹ അത് മക്കള് പറയലോ എവിടെേങ്കിലും പോയാലും മന്തി മതി.. അല്ലെങ്കി ഇണ്ടാക്കുമ്പോൾ മന്തി മതിന്ന് പറയാലോ ഇവര അങ്ങനെ പറയൊന്നൊല്ല... അവർക്ക് അങ്ങനെരു ഉം... ഇതൊന്നുല്ല അവർക്ക് എന്താണേലും ഉള്ളത് നല്ല ടേസ്റ്റ്.. ഇച്ചിരിണ്ടാക്കിയ മതി...
ആഹ..
അത് കഴിക്കും അവര് ഞാൻ അങ്ങനെ ചെറുപ്പത്തിലേ ശിലായതുകൊണ്ടാവും... അവര് അങ്ങനെയെണ്..
ആഹ ഇവിടെ വാശിയൊന്നുല്ല പിന്നെ വാങ്ങിച്ച കൊടുത്ത തിന്നും അങ്ങനെ വാശിയും പിടിക്കൊന്നും.. ല്ലാ അങ്ങനെ..
പിന്നെ അങ്ങനെല്ല പൊതുവേ ഞങ്ങൾ പുറത്തു പോയി തിന്നൂല.. മന്തിയൊന്നും പുറത്തു പോയി കഴിക്കാത്ത ആൾക്കാരാണ് അവൻന്റെ ഉപ്പ.. ഇപ്പ ഇവെടെണ്ടെങ്കിലും ഞങ്ങൾ പുറത്തുന്ന് അങ്ങെ ഉം ഉം പെർ.. പൊറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ അത്രേയും നിവർത്തിയില്ലെങ്കിൽ നമ്മൾ എവിടെലും യാ... യാത്ര പോകുമ്പോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ങ്ങൻണ്ട് എത്താൻ പറ്റില്ല ഫുഡ് ഇവിടെ ഇല്ലച്ചെങ്കിൽ അങ്ങനെ... ക്കെള്ളൂ പൊറാട്ട മന്തി അങ്ങനെയൊക്കെ കഴിക്കുള്ളു.. ഉം അല്ലെങ്കിൽ പൊർത്ത്ന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കലില്ലാ... ഞ് അഥവാ കഴിച്ചെങ്കി തന്നെ ചെലപ്പോ വല്ലെ.. ഫുഡ് പോയ്സൺ എന്തെങ്കിലും വരും...
ആഹ അതെ.. ഞങ്ങളും പോർത്തു പോയി.. ആഹ അതന്നെ പൊറത്തു പോയി കഴിക്കൽ പൊതുവേ കുറവാണ്.. പിന്നെ വാങ്ങി...
ആ ഈ ഹോട്ടലെൾത്ത ഭക്ഷണൊക്കെ.. ഇ ചിലർക്ക് വയറിന് പിടിക്കൂല ആ നമ്മള്... ഹോട്ടലിൽ കേയറിട്ട് വെറിഞ്ചോ വെറിയ സദാ ചോറ് തിന്നാൽ തന്നെ നമുക്ക്.. അല്ല പൊറാട്ട തിന്ന പോലെ വയറിന് ഭയങ്കര... ത് ക്കനം ബുദ്ധിമുട്ടൊക്കെ തോന്നും ന്ന പിന്നെ അതിനേക്കാളും നല്ലത് ബിരിയാണി...
അത്രയും മയങ്ങി പോവും..
അതല്ല എന്ന ഹോ.. ഹോട്ടലിൽ നമ്മള് വെറുംചോറ് തിന്ന് നെക്കയും നല്ലത് ബിരിയാണി കഴിക്കാ.. ഞാന് ഞൻധിക ഏറിയാല് വെറും ചോറിന് ആഗ്രഹം ണ്ടാവും പക്ഷെ ഈ വയറിന്റെ കാര്യം ആലോച്ട്ട് ബിരിയാണി ചെറിയ ഹാഫ് ഒക്കെ വാങ്ങിട്ട് അങ്ങനെ തിന്ന അല്ലെങ്കിൽ അന്നത്തെ ദിവസ ം പോയി ക്ക് നല്ല ബുദ്ധിമുട്ടാ ഉ ഉം അവന്റെ ഉപ്പ ഹോട്ടലിൽന്ന് ഫുഡ് പു പു കുറവാ നല്ല പിന്നെ ഒരിക്ക എന്താ വെച്ചാൽ ഭക്ഷണം പുറത്തുന്ന് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന വേഗം വരും ഉം അപ്പൊ അവര് പണിക്കൊ പോകുമ്പോ അധികം വീട്ടിൽ നന്നെ ചോറ് കൊണ്ടുപുവായിരുന്നു ചോറ് കൊണ്ട് പോവ ഇശിതിന് അപ്പൊ പിന്നെ എവിടെല്ല ഇപ്പ എവിടെല്ല അപ്പൊ പോയി
ആഹ അഹആഹ ആ
പിന്നെ അവിടെ ആ ഇ ആ അളിലെ
ആഹ അവിടെ ആഹ് അവിടെണ്ട് ഇവിടെണ്ട് അന്ന് ഡ്രൈവറ് ഉ
ഡ്രൈവർ ന്നെയാണ് അതെ ആ വിഷമ തന്നെ പോയത്
ആഹ ഉച്ചക്കതെക്ക് എന്താ ഫുഡൊക്കെ
ഉച്ചക്കത്തിന് എന്തെങ്കിലൊക്കെ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പൊ മനസ്സിൽ വരുന്നതട്ട് ശെരിയാക്കും അത്രേ ഉള്ളൂ പ്ലാൻ ചെയ്യൊന്നുല്ല ഇവിടെള്ള ഇവിടെള്ള സാധനങ്ങള്ളൊണ്ട് അപ്പ അപ്പം ഫുഡ് അത്ര
പച്ചക്കറിയൊക്കെ ഇണ്ടായിട്ടില്ല
ഉ ആഹ് ഇവിടെ ഉ പച്ചക്കറി ഇപ്പൊ മത്തന് കുമ്പളം അങ്ങനെയൊക്കെ ഉണ്ടാവ്ണ്ണ്ട്
ആഹ ആഹ
നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് വിത്ത് വീണ്ണ്ട്ടുണ്ടാവല്ലോ അങ്ങതന്നെ ഇണ്ടാവ്ന്നേ അങ്ങനെ ഇണ്ടവ്ണ്ണ്ട് പിന്നെ ചീര അങ്ങനെയുള്ള പിന്നെ മുരിങ്ങ ആ കാൽസ്യത്തിന്റെ കുറച്ച് കാൽശ്യം കൊറച്ചൊക്കെ ണ്ട് നമുക്ക് ഒ ന്നുല്ലാ തോന്നുമ്പോ ഇലയൊക്കെ ഇലക്കറി ഇലയുടെ തോരനൊക്കെ വേ
ആഹ അതന്നെ അ മതിയില്ല അപ്പൊ അതൊക്കെല്ലാം നല്ലത് വിഷം അടിക്കാത്താണ് നല്ലത്
അതെ പിന്നെ മക്കൾക്കും ഇഷ്ടാണ് എന്റെ മോള് കറി വെച്ചാ അത്തല ഇല നല്ലോണം കഴിക്കും നല്ല ഇഷ്ട എല്ല അത് നല്ല ഇഷ്ടണ്
പച്ചക്കറൊക്കെ കുറവാ പച്ചക്കറികൾ അങ്ങനെ വേണ്ട മീന് മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത്
അങ്ങനെയാണ് രണ്ടാമത്തെ മോന അങ്ങനെയാണ് അവന് മീനും ഇറച്ചിയും തിന്നും മീനൊക്കെ ഇണ്ടെങ്കി ഭയങ്കര ഇഷ്ട എന്താ പച്ചക്കറി ആണെങ്കില് വലിയൊരു താല്പര്യം ഉണ്ടാവല ഓൻ എന്നാലും തിന്നും ഉ
ആഹ
മറ്റേ വലിയാളും ചെറിയളും ഒരു കൊടുത്താലും പച്ചക്കറി
കഴിച്ചു ആഹ ആ അങ്ങനെ എല്ലാം കഴിക്കയാണെങ്കി നമുക്കും നമക്ക് ഉണ്ടാക്കാനും ഇൻട്രസ്റ്റ് ആണ്
തിന്നൂലെ എനിക്ക് മത്തന്റെല കുമ്പളത്തിന്റെ ഇല അതൊന്നും ഇഷ്ടല്ല ഞാൻ മുരിങ്ങടെ ഇലയും ചീരയുടെ അല തിന്നും എനിക്ക് കുമ്പളോ മത്തനോ ഒന്നും വില ഇഷ്ടല്ല അതിന്റെ ടേസ്റ്റിക്ക് ഇഷ്ടല്ല ചിലർക്ക് ഭയങ്കര ഇഷ്ടാവും ഇങ്ക് എന്താന്ന അറിയില്ല അത് ഇഷ്ടല്ല
അതേനെ പയറിന്റെല്ല പയറിന്റെലൊക്കെ നല്ല
ഉ ഞാനാ ചീര ഭയങ്കര ഇഷ്ടാ ചീരും മുരിങ്ങിം ഏലതിന്നും
ആഹ
പച്ചക്കറികള്, കൊത്തമര, ബീൻസ് അതൊന്നും തിന്നൂല. അങ്ങനെ കൊറേ. ഞാനാ ഇനി തിന്നാത്തത്. വിടെ മാപ്പള ഇവിടെ ണ്ടായിന്നപ്പോ, അടിയേര്ന്നു തിന്നാത്തേന്. നല്ല സാധനങ്ങള് തിന്നൂല, അതൊക്കെ തിന്നണം ന്നൊക്കെ പറഞ്‌ട്ട്
അ, അ, ആ ഹ, ഹ.
ക്കായോ?
ഫുഡ് ചോറ് ആവണൊള്ളൂ, മീനും കൊടുന്ന് വെച്ചിട്ടുണ്ട മീനി നി പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, ച്ചിരി മീൻകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ ചിക്കൻ കറിയും, ചിക്കൻ പൊരിച്ചതൊക്കെ യിണ്ട്
ആ അല്ല. അപ്പൊ ഉച്ചക്ക് ചോറിന് വരോ?
ആഹ് ചോരിന്നാ വരും.
ആ
ഉം.
മക്കള് പിന്നെ വല്ലിയാള ല്ലെ ണ്ടാവ ല്ലെ. ചെറിയ സ് ചെറിയോല് രണ്ടാളും സ്കൂളി പോയില്ലെ? നടൂത്താള് എത്രിലാ?
നടൂത്താള് ഒമ്പതില്.
ആഹ അതെന്തുട്ടിയാ?
അത് പെ പെങ്കൊച്ച്. ഒരു പെണ്ണും, രണ്ടാണും അവിടെയാ?
ഇവടേം തന്നെ. ചെറുത് പെണ്ണ്, മൂത്തത് രണ്ടും ആൺകുട്ടേള്.
ഉം. എത്രല പഠിക്കണെ മൂത്തോര്?
മൂത്ത വലിയാള് പത്താം ക്ലാസാണ്. ഇപ്പൊ പത്താം ക്ലാസ്. അതിന്റെ തായഴള്ളെ ആള് ഓ കൊഴപ്പൊന്നൂല്ല.
ആ
അതിന്റെ താഴെള്ള ആള് എട്ടിലാ ഇ ക്കൊല്ലം എട്ടാം ക്ലാസ്സ്‌. അല്ലേ, പത്താം ക്ലാസാരനാ പനി.
ആ പനി. ഹോസ്പിറ്റലില് കൊണ്ടോയിലെ?
ഓ പനിച്ചന്ന ന്നെ പോയിട്ട്ണ്ട്.
ആ ഇപ്പഴത്തെ പനി വച്ചോണ്ടരിക്കാൻ പാടള്ള, ആ പ്പൊ പല സൈസ് പനിയും, വയറസ് ഉം.
ആ അവന് ഇപ്പൊ പനിയൊക്കെ മാറി. പശെ മേല് വേദന ണ്ട്ന്ന് പറയണ്ട്. പശെ ന്ന ലത്തെക്കായൊ ക്കെ മുഖത്ത് നോക്കിയ കൊറച്ചൊക്കൊരു ഉഷാറ്ണ്ട്. അപ്പൊ ഇന്നും കൂടി സ്കൂളിൽ ക്കൊന്നും വിട്ട് വിട്ടിട്ടില്ല. ഞ്ഞി നാളെ മുതൽ കൊഴപ്പൊന്നും ല്ലെങ്കി വിടാ വിചാരിച്ചിട്ടെ
ആ ആ
ഉം, ഉം, ആ ഓക്കെ.